അലോ കേൾക്ക്ണ്ടോ.
ആഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട് പറെ. ആഹ് ഭക്ഷണക്കെ കയിച്ച് ഇവിടെ ഇങ്ങനെ ഇര്ക്കാണ്. നല്ല മഴേണ് ഇന്ന് ഭയങ്കര മഴ ഇന്നൽക്കത്തിനെക്കാട്ടും മഴേണ്ന്ന്.
നല്ല തണുപ്പുണ്ട്.
നല്ല തൺപ്പാണ് നേരം വെളുക്കുമ്പോ എണീക്കാൻ തന്നെ കഴിണില്ല.
ഫുഡ്ന്ന് സാധാ ചോറ്. ചിക്കൻ കറീം ആവോലി പൊരിച്ചതും.
അയ് ശരി ഞാന് പിന്നെ ചിക്കൻ ബിരിയാണി ഇണ്ടാക്കി.
ആഹ്
കോഴി കടായിണ്ടാക്കി. ഇല്ല ആ വെള്ളിയാഴ്ചകളിലൊക്കെ ഞാന് ഇങ്ങനെ ണ്ടാക്കും.
അഹ് ആഹ്
അങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ
ആഹ്
ഇണ്ടാക്കും പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ആ സമയം ഇണ്ടാക്കും.
പിന്നെപ്പൊ അറിയാത്തോൽക്കൊക്കെ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ടൊക്കെ.
ഏഹ് യൂട്യൂബ് സെർച്ചെയ്താല് എന്തും എന്തും ഉണ്ടാ ക്കാ നമ്മ ആദ്യം പടി ആദ്യം പഠിക്കൊന്നും വേണ്ട.
പണ്ടേനി കല്യാണം കഴിക്കുമ്പോ എല്ലതും പാചകം ചെയ്തിട്ട് പട്പ്പിച്ചിട്ട് വിടല്
ആഹ് പിന്നെ ചോറക്കാനും ചാറാക്കാനും ഒക്കെ പഠിപ്പിച്ചിട്ടാ വിടല് ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യല്ലല്ലോ. സാധാ ഉച്ചക്ക് ബിരിയാണി ആ തോണ്ട് ന്ന് വൈകുന്നേരം ഒന്നും അങ്ങനെ വല്ലാതൊന്നും ഉണ്ടാക്കല്ണ്ടാവൂല.
രണ്ടു നേരം രണ്ട് ഫുഡ് ഉണ്ടാക്കൊ, അതോ രാവിലെ ഒന്നായിട്ട് ഇണ്ടാക്ക
അല്ല രാവിലെ ഒന്നായിട്ട്ണ്ടാക്കും.
ആഹ്
രണ്ട് നേരം ഫുഡ് ണ്ടാക്കൂല. പിന്നെ പിന്നെ രാത്രി വായനിം കാര്യങ്ങളൊക്കെ ആകുമ്പോളെ നേരെ പ്പം ഫുഡ് ഉം പിന്നെ എല്ലം കൂടി പഠിപ്പിച്ച് കഴിയുമ്പോ ടൈം ഒന്നായിട്ട് ഇതാവും പ്പൊ പിന്നെ
ഇന്ന് ലീവ് ഉണ്ടോ വെള്ളിയാഴ്ച ആയിട്ട്.
ആഹ് വെള്ളിയാഴ്ച്ചായിട്ട് ലീവ് എന്ത് ലീവ്?
ഉസ്കൂൾ ലീവ്ണ്ടാ
ആഹ് സ്കൂൾ ലീവാണ്. ഇന്ന് സ്കൂൾ ലീവാ ഞങ്ങക്ക് സ്കൂൾ ലീവാ.
ഏഹ്
എൽ പി അല്ലേ
ആഹ്
അപ്പ ലീവാവും. മറ്റേത് ലീവ്ണ്ടാവൂലാ. മറ്റേത് അട്ത്ത വെള്ളിണ്ടാവും.
ആഹ് ആഹ് രണ്ടാം ശനിന്റെ
ശനി ലീവ് അതെ രണ്ടാ ശനി ലീവാ. അപ്പൊ ആ ഇത് ഇന്നുണ്ടാവും അന്നുണ്ടാവും.
പെയ്യണില്ല ചെറുതായിട്ട് പെയ്യണുള്ളൂ പക്ഷെ നല്ല തണുപ്പാണ് ഉള്ളൊക്കെ ഒക്കെന്ത്‌ തണുപ്പ അട്ച്ച ആഹ്
നല്ല മയെ കറത്തിരിണ്ട ഒരു മഴയാണ്
ആഹ് വടെ അങ്ങനെങ്ങനെ പെയ്യ്ണ്ട് ന്നാ അത്ര വലിയ ഇത് ല്യെയ്‌നും
ഇന്ന് പുറത്തിറങ്ങിയുള്ള ജോലികളൊക്കെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാ എന്നാലും കുറെേൊക്കെ ഉം
തണുപ്പാവുമ്പം അവർക്കണെ പണിണ്ടാവൂല
ആഹ് ആഹ് പണി ആഹ് സീസൺ ഭയങ്കര ഉം ഉം ഭയങ്കര ബുദ്ധിമുട്ടാണ് പണിക്കാർക്ക്
ഈ കടകളില് അങ്ങനത്തോലത്തൊക്കെ ഉണ്ടാവുള്ളൂ
ആഹ് ആഹ് ആഹ് ലീവന്നെണ് മഴ ആയാ ലീവിന്, അ ഇറങ്ങുന്ന ടൈമില് മഴ ഞാന പണിക്കരെ എറങ്ങും അത്രേള്ളു പിന്നെ വേറെന്തൊക്കെ
കോഴിക്കോട് വെച്ചിട്ട് പടവും കാര്യങ്ങളൊക്കെകുമ്ബോ
ആ അതന്നെ അങ്ങനെയൊക്കുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും എല്ലാവർക്കും
കാര്യായിട്ടൊന്നുംല്ല മഴആകുമ്പോ
ഉം ഉം ഉം ഉം
പോയതന്നെ ഇപ്പോ പനി
ഉം ഉം ഉം അയ് ശരി
ഓലങ്ങനെ
ഏഹ് ഉറങ്ങും ഇഹ് സ്കൂള ഇല്ലഞ്ഞാ ഉറങ്ങും സ്കൂൾ ഇണ്ടായ ഉറങ്ങാൻ പറ്റൂല സ്കൂൾ ഇയ്യാഞ്ഞാലേ ഉറങ്ങാൻ പറ്റൂല്ല സ്കൂൾ ഉണ്ടായാലും ഉറങ്ങാൻ പറ്റൂ
ആഹ് ഇപ്പ വെറൈറ്റിയാണല്ലേ
ഇക്ക് വെറൈറ്റിണ് സ്കുളില്ലഞ്ഞ ഈ നേരത്തക്കെ നമ്മുക്ക് നല്ല ഉറക്കായിരിക്കും കാരനം നമ്മക്ക് ഇത് കഴിഞ്ഞിക്കാണ്ട് ഫുഡ്ണ്ടാക്കല് കഴിഞ്ഞീക്കാണ്ട് നമ്മള് ജോലികളൊക്കെ കഴിഞ്ഞാ നമുക്ക് ഫ്രീ ടൈമായില്ലേ
ആഹ് ഉം അല്ല ഓരോ സ്കൂളിലങ്കി ല്ലവിചാരിച്ചിട്ട് ഓർങ്ങൂലയ്ക്കാരലെ
ഉം ഇനി അങ്ങനെ ഉറക്കാറില്ല കാരണം ഉറക്ക കഴിഞ്ഞാല് പിന്നെ സ്കൂളിൽ നിന്ന് ഇർക്ക് ക്കൂക്കാണ് ആ ടൈമ് വരുമ്പളേയ് ആ അപ്പ പിന്നത് എന്താ ഒരുക്കെ ടീച്ചറ് പറഞ്ഞിരുന്നു
ഏഹ് ഓർക്കരുത്ന്നോ ഇവിടെന്റെ മോള് ഒറങ്ങും വല്ലിയോള് ഉറങ്ങൂല്ല വല്യോർക്ക് ഓല് കിടന്നാ ഉറങ്ങി പോകോന്നുള്ള പേടിക്കും കെടക്കാ ഓർക്കന്നെ ല്യ പകല് ഇന്ക് പകലൊറങ്ങിയാ ഭയങ്കര പാടാണ് ആഹ് ഓളക്കൊണ്ട് രാത്രി പിന്നെ ഉറക്കം കിട്ടൂല
ആഹ് ആഹ് അങ്ങനെയ
മറ്റോള് ഓർങ്ങും രണ്ടാമത്തോള് അയവറ്റിയ ഓർങ്ങും
ഇല്ല ആഹ് ആഹ് ഇന്റെത് പകൽ ഒറങ്ങിയാലും രാത്രി ഒറങ്ങും പക്ഷെ എന്താണ് ഉറങ്ങഞ്ഞിട്ടില്ല അപ്പൊ ഈ സ്കൂളന്ന് ആഹ് ആ ഒരു ടൈം അവിടുത്തെ ഒരു വിഷ്യ ആവും അപ്പൊ അതേ പിന്നെ കുട്ടികൾക്ക് പഠിപ്പിനെ ബാധിക്കും അപ്പൊ ഞാൻ പിന്നെ ഉറക്കാറില്ല പിന്നെ അങ്ങനെയൊക്കെണ് വേറെന്തൊക്കെ
പിന്നെന്താ എവിടെയും പോക്ക്ണ്ടോ പോർത്തൊക്കെ
പുറത്തക്ക ഒന്നും പ്പ മയല്ലേ മഴയതങ്ങനെ പുറത്തെറങ്ങാൻ വയ ഇറങ്ങലുണ്ട് ഇറങ്ങാൻ ഫ്രീ ടൈമിലൊക്കെ നമ്മൾ ഇറങ്ങാറുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് പാർക്കിലോ- എനിക്ക അറിയാണ് ഇവിടെ ഉം പാർക്കിലെ കാര്യത്തിലൊക്കെ പോവാറുണ്ട്-
ആഹ് ആഹ് ലോങ് ആയി പോയോ രണ്ട്ത്തിന് അങ്ങ അങ്ങനെ പോക്കുണ്ടാവലേ അയ്യോ ഉണ്ടാവൂല അല്ലെ
ഉം ചെറുതായിട്ടൊക്കെ വിടെങ്കിലും പിന്നെ അസി ലീവും കൂടെ ആകുമ്പോള പോവുള്ളൂ
ഓര്ക്ക് രാവിലെ പോയി വൈകുന്നേരം വര്ണ കൊലത്തി തന്നെ ആയാലും ഓരെപ്പഴും ഹാപ്പിയ-
ഉം അത് മതി വണ്ടായിട്ട് പോവന്ന
പിറ്റേന്ന് ഒരോഫ്-
ആഹ് ആഹ് അതാണ് ഇനിടിപ്പ പ്രത്യേകിച്ചീമയ- അത്ര കാലാവാവസ്ഥതി കാലാവസ്ഥതി
ഇപ്പം ചുറ്റുവട്ടത്തും പാർക്കും കാര്യങ്ങളും ആയതുകൊണ്ട്
ഏഹ്എല്ലായിടത്തും കാണാൻ നല്ല പാർക്കുകളും കാര്യങ്ങളും ഒക്കെ നല്ല ഉണ്ടല്ലേ ബ്യൂട്ടിഫുൾല്ലേ കാണാന്
കുട്ടിയക്ക് അത് മതി കൊറച്ച കഴിഞ്ഞാ അവർക്ക്ത് പറ്റ് റ്റൂല്ല പ്രായത്തിനനുസരിച്ച്-
ആഹ് അപ്പൊ പിന്നെ എന്താറിയോ അവര് - അവര് മുതിർന്ന വരുമ്പോളേ എല്ലാ കാര്യങ്ങളും തരണം ചെയ്യാനും കാറ്റുംമായിക്കെ അവർക്ക് നിങ്ങ
ആ പെട്ടെന്നോക്ക് പ്രതിരോധ ശേഷിം കൊറവല്ലേ
ആഹ് ശശി കൊറവല്ലേ-
ആഹ് അപ്പ അമ്മകൊയ്‌വ്ണ്ടാവ്ല്ല അപ്പ അമ്മളെക്കാരം മൂലക്കെലാവല്.
ആഹ് അമ്മളെ അതന്നെ ഉം പിന്ന വേറെ ന്തൊക്കെ
വേറെ ന്തെക്കെ ങ്ങനെ പോണ്
ഉ കാര്യങ്ങ പിന്നെന്താ സുഹൃത്തുക്കളോട്ക്കൊട്ക്കേലും പോവാറുണ്ടോ
എപ്പളെങ്കിലൊക്കെ ങ്ങെനെ പോവും എല്ലേ പ്പോക്കെന് വാട്സപ്പിൽ തന്നെല്ലേ എല്ലരും ബെ ത്തിലാണ് ആർക്കും ഒന്നിലും നേരല്ല
ഉം ആർക്കും ഒന്നിനും നേരല്ല
പണിറ്റല്ലതും ഇല്ല
ഉം ഉം ഇന്ന ഇപ്പൊ കോളുകള്-
തൊക്കണ് ന്നാമത് ഫോൺങ്ങെന വീ ട്ടോസും കാര്യങ്ങളൊക്കെ ഫോണിൽ വരിയാണെങ്കിൽ ആദ്യം അതില്ലേനി അ പോയുവിട്ടിയാൽ ആഹ് അമക്കായാലും അമ്മളോടെ പോകുമ്പോ അമ്മള് വേ പോവലോ നമ്മളോപ്പം പഠിച്ചോരട്ത്തക്ക് അമ്മളോട് പെനെ ക മോലന്നെല്ല ഈ എരിഞ്ഞുണ്ടോ എരുണ്ടോന്നയ്ച്ച് പ്പഅത് ലല്ലോ ഒക്കെ പോണ്ല്ലല്ലേ
ഫോണില് ക് ഇപ്പൊ എന്ത് പഠിക്കാനായാലും എന്ത് കാര്യങ്ങളും പഠി കാന് ഫോണുമായിട്ട് എണ്ണീരുന്നാല് എല്ലും പഠിക്കാലൊ എല് പാചകായാലും
ആദ്യന്ന് പറഞ്ഞാ നമക്ക് റീചാർജ് ചെയ്യണ്ട ആവശ്യല്ലേനി ഒരു ദിവസം മക്ക് നെറ്റ്ല്ലാതായാല് നമ്മളെക്കാളും ബുദ്ധിമുട്ട ന്നത് ഞമ്മളെ മക്കളാ അന്ന് സ്കൂളിൽ എന്താ സാംഭവിച്ച് നമ്മൾ അറിയണില്ല ഫോണില് നെറ്റ്ല്ലെങ്കിലേ
ഈ ഫോൺ ല്ലാതെ ഒരു ദിവസം നമ്മളെ കൊണ്ട് നിൽക്കാനും കയ്യ്ണില്ലേ മറ്റേത് ന്ന് പറഞ്ണ്ടെങ്കിൽ ഫോണ് ല്ലെങ്കിൽ നമ്മള് ന്തെങ്കിലും നമ്മക്കൊക്കെ നന്തേലും അറിയോയിരുന്നോ
ആഹ്അന്ന് മക്കൾ ചെൽ ഇപ്പ അമ്മളില്ലെങ്കിലും അമ്മക്ക് അവിക്കെ വിരുന്നർണയേക്കാൻ പറ്റും ഷെ ഈ ഫോണൊ ഒരു ദിവസം അമ്മടെ അടുത്തിന്ന് മാറ്റി വെക്കൂല
മാറ്റി വെക്കൂല എൻണ്ട് എവ്ടെ പോയി എന്ത് മറന്നാലും ഫോണ മ്മള് മർക്കൂലല്ലോ
അങ്ങ
ആഹ് അതാണ് ഇന്നത്തെ കാല ത് കാലഘട്ടം കാലഘട്ടം ഒരുപാടങ്ങ് മാറി
ഞമ്മെ മക്കൾക്കും അത എന്തൊക്കെ വരുന്നെ ആവം കൊറോണണ്ടാണ് ഫോ ണ്ത്ര ഇതായത്. മക്ക കായലും അ സ്കൂളും തും അയ്ലായി.
അ ആ കൊറോണ മന്നീന് ശേഷാണ് കുട്ട്യേൾക്ക് ഫോണിനോട് വൈ
ഉം അങ് കൊറോ വന്നാരാണല്ലാ ഒരുവിധ ആൾക്കാരെ കയ്യിലൊക്കെ ഈ ഫോണെത്തിത് മറ്റെ സാധാ ഫോണെയ്ന്നെല്ലോ എല്ലാരെ കയ്യിലും
ആഹ് അതന്നെ അങ്ങനെ ഒ പ് മറ്റേ ഫോ സാധാ ഫോൺ ആയിന്ന് ചെറിയാ ആ ചെറീ സെറ്റ് ആയിര്ന്നു.
ആഹ് അതെരുന്നല്ലോ ഒരുവിധ ആൾക്കാരെടുത്തൊക്കെ
ഒരുവിധആൾക്കാരെട്ത്തൊക്കെ അതന്നെ എല്ലാരെടുത്തും നമ്മള വീടുകളിലെ
ആഹ് ഇപ്പ ങ്ങൻത്തെ ഫോണ് കൊണ്ടെട്ക്കാനും കൊർച്ച്
ആഹ് ഞമ്മളിപ്പോ ഇങ്ങൻത്തെ ഫോണുകള് ഉപയോഗിക്കാൻ തൊ ടങ്ങിട്ട് കൊർച്ചായിട്ടുള്ളൂ
ആഹ് ഏറി പോയ അഞ്ച് വർഷം
ആഹ് അത്ര തന്നെ ആയിട്ടുള്ളൂ അതില അപ്പർത്ത അ അയിന്റെ മുന്നെണ്ട് സെറ്റ് ഉണ്ട് ആ ചെറിയ സെറ്റ് ഈ പറഞ്ഞ മാരിള്ള വിളിക്കണ സെറ്റ്ണ്ട്
ആഹ് ആഹ് ഫോണ് ണ്ട് പക്ഷെ ഇങ്ങന ആപ്പുകളും കാര്യങ്ങളും ഓൺലൈന് ആയിട്ട് വന്നത് കൊറോണയോട് കൂടിയാണ്
ആഹ് കൊറോണയോടു കൂടിട്ടെന്നെണ് വന്നത്
ഉം
അതുകൊണ്ട് എഹ് എതോണ്ട്പ്പൊ ഒരുപാട് ഉപകാരംണ്ട് ട്ടാ ഈ ഫോണ് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും
പ്പെല്ലാവരും ജീവിക്കാനും ജീവിതമാർഗങ്ങളൊക്കെ കണ്ടെത്തിക്ക്ന്ന്
ആഹ് ഇതോണ്ട് ഒക് വരുമാനംണ്ടാക്കാനും ഒക്കെ നല്ലൊരു കാര്യാണ്. ഏഹ് ഫോണിൽ ഇരുന്ന് കാൺണ്ടെന്നെല്ലപ്പോ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാനൊക്കെ അയിനൊക്കെ പറ്റ്ണ്ട്തെയ്
ഇത്‌ മുയ് വം വന്നത് ഈ കൊറോണന്റെ ടൈമിലാ
ഏഹ് കൊറോണ ന്റെ ടൈമ് ഉം ചാനലുകളും കാര്യങ്ങളൊക്കെ എന്തേ വന്നിന് ശേഷം തന്നെണ്
വീട്ടിൽ ഇരുന്നന്നെ ചെയ്യാൻ പറ്റും ന്ന്ള്ളത് കൊണ്ട്
ആഹ് ആഹ് അത് കണ്ട്പിടിച്ച് അത് വല്യുരു കാര്യം തന്നേണ്
ണാ
ഏതായാലും എല്ലാവർക്കും നല്ലൊരു കാര്യാണ് പശേ
ആണ്
ത്തെ കുട്ടികളെ കാര്യത്തിലാണ് ഭയങ്കര
ഈ ഫോണ്ങ്ങനെ കൊടുക്ക്ണെ ഫോണ് കൊടുക്കാതെക്കാനും പറ്റൂല
ഉം ഏഹ് അതാണെയ് ആവസ്ഥ പിന്നെന്താ
പിന്നെന്താ ന്നാ ആയിക്കോട്ടെ
ന്ന ആയിക്കോട്ടെ അഹ് ശരി ഓക്കെ